കേ കേക്കുന്നുണ്ടോ
ആ കേക്കാൻ പറ്റ് റ്റുന്നുണ്ട് ആഹ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആഹ് ഇവിടെ അതെ റേഞ്ച് പ്രശ്നവുണ്ട്
ആ ഞാനൊരു കുണ്ടിലെ ഒരു കുണ്ട് ഒരു എന്റെ വീട്ടിലാണ് അപ്പം അതൊരു ഡബ്ബറിന്റെ ഉള്ളിലാണ് അതോണാണ്
ആണോ ആഹ് ഇവിടെയും അതെ അങ്ങനെയല്ല റബ്ബറല്ല അല്ലാതെ ഇവിടെ പൊതുവെ റേഞ്ച് ചില സിമ്മിന് കൊറവാ പിന്നെ പോർട്ട് ചെയ്തേക്കുവാ അന്നേരം ഇപ്പം കൊറച്ചെങ്കിലും ആ അതെ അതെ സിം റേഞ്ചില്ലെങ്കി വീട്ടിന്ന് വെളിയിലോട്ട് ഓടണം ആരെങ്കിലോട്
ആഹ് അതന്നെ ഭയങ്കര ബുദ്ധി ആരെങ്കിലും എന്തേലും പറയുമ്പോക്കിനേ
അത് തന്നെ ഇവിടെയും അങ്ങനെ ചെല സമയം ഭയങ്കര പാടാ അതുകൊണ്ട് സംസാരിക്കാനൊക്കെ പിന്നെ നെറ്റ് തന്നെ മറ്റേ ചായ കുടിച്ചില്ല കുടിക്കണം ആ സമയം എത്രൊക്കെ ഞങ്ങള ചായ ചിലപ്പം ഒരു ഈ സമയത്ത് പൊതുവേ അങ്ങനെ കൊറവ ഒരു ആറേഴ് മണിയൊക്കെ ആവുമ്പം ചെലപ് ഇപ്പ അങ്ങനെ കുടിക്കാഇല്ല ഇനി അങ്ങനെ കുടിക്കലൊന്നു ഇല്ല അവ
ആഹ് ആഹ് ഞാൻ ചായേൻ്റെ ആളാണ് എപ്പളും എടക്കെടക്ക് ചായം വേണം ഉം ഞാൻ പ്രെഗ്നൻ്റാണ് ഇപ്പോ ചായ ഇപ്പം വല്ലാതെ കുടിക്കലില്ല അപ്പൊ ചായേനോടൊക്കൊരു വെറുപ്പാണ് ആഹ് പാല് നല്ലതാ അല്ലേ
ആഹ് പാല് നല്ലയാ ചായേന്ന് മറ്റേ ഇതൊക്കെ കഫി അതിന്റെക്കെ ഇത് കൂടുതലല്ലേ അപ്പം പിന്നെ ചായ അധികം കുടിക്കായിരിക്കുന്നല്ലേ പാലായിട്ട് കുടിക്ക് അപ്പം നല്ല ഹെൽത്ത് ഇതായിട്ടിരിക്കും ആ സ ആ ആ പ്രഗ്നന്റ് ഇത് ഉം ആദ്യത്തെ ഇതാണോ അതോ
അല്ല മൂ മൂന്നാമത്തണ് മൂന്നാമത്തെ മൂന്ന മൂന്ന് മാസായി
ആണോ ആഹാ അപ്പം ആദ്യത്തെ ര എ എം എത്ര എന്ത
ആദ്യത്തെ രണ്ടാം ക്ലാസ്സിലാണ് ആൺകുട്ടി രണ്ടാമത്തത് എൽ കെ ജി ആണ് പെൺകുട്ടി നീ എന്ത് കുട്ടിയായാലും കൊഴപ്പില്ല ആ നല്ല ആരോഗ്യത്തോടെ നല്ല ഒരു കുട്ടീനെ കിട്ടിയാ മതി
ആണോ ഇപ്പേ എങ്ങനെ ബുദ്ധിമു ശർദ്ദിയൊക്കെ ഉണ്ടോ അതോ
ആഹ് ശർദി നല്ല ഉണ്ടായിരുന്നു എപ്പഴും ശർദിയായ്ന്നു എപ്പഴും ഇപ്പം അങ്ങന കൊഴ പ്പില ഇപ്പം നമ്മക്ക് ഇഷ്ടപ്പെട്ടത് തിന്നും
ആഹ് ആ ആഹ് പിള്ളാര് വഴക്കുണ്ടോ എനിക്ക് ഒരാളൊള്ളൂ ഒരു മോളാ അവള് എൽ കെ ജി പഠിക്കുവാ എൽ കെ ജ് ആ അവള് അങ്ങനെ നമ്മ ഒരാളെ ഉള്ളു ആ എഴ് ഞാനൊന്നും കുഴപ്പൊന്നുല്ല ഇപ്പ സ്കൂൾ ഏപ് തുടങ്ങിയല്ലോ അതുകൊണ്ട് അക്ഷരങ്ങളൊക്കെ ഇവർക്ക് ഓരെണ്ണം എഴുതി കൊടുക്കും ആഹ് പിന്നെ അത് കൂട്ട് നമ്മള് വീട്ടെങ്കിലും കൊടുത്തു വിടും
ആ പിന്നെ രക്ഷിതാക്കൾക്ക് തരും
ആഹ് അല്ല ഇവള അങ്ങനെ പൊതുവേ എഴുതിക്കോളും അല്ല ഇവള് കുഴപ്പൊന്നുല്ല എഴുതാനൊന്നും പ്രശ്നില്ല വരുമ്പോഴേ പറയുമ്പയേ എഴുതും
ആ ഇവിടെ ആങ്ങൻതന്നെ കൊഴപ്പൊന്നുല്ല
ആഹ് ഇനിയിപ്പോ കുറച്ചൂടെ കഴിയുമ്പോഴായിരിക്കും അറിയത്തില്ല ഇപ്പോഴത്തെ ആദ്യത്തെ ആവേശാണോന്നും അറിയത്തില്ല
ഇപ്പൊഴോന്നും ടഫില്ല കുറച്ച് കഴിയുമ്പോൽക്ക് ഇ മടുക്കിയ കറിയ എഴ്തിങ്ങാണ്ടോന്ന് ഇഷ്ടം പോലെ എഴ്താണ്ടാവുല്ലോ
ആ
എൽ കെ ജി ആയത് തന്നെ
ആ അതെ സ്കൂള് കൊറച്ച് കൊറച്ച് പോണം ഒരു ഏ രണ്ട് കിലോമീറ്റർ ഇപ്പ ബസ്സുണ്ട് സ്കൂൾ ബസ്സുണ്ടേ അപ്പൊ രാവിലെ ഒരു എട്ടേ മുക്കാലൊക്കേ ആവുമ്പോ വരും വൈകീട്ട് മൂന്ന് മണിയാവുമ്പോ വരും അപ്പൊ ആരേലും വിളിക്കാനും കൊണ്ട് വിടാനും പോകണം അങ്ങനെ ഒരു ഇതുണ്ട് ഉം ആഹ് ആ ബസ്സില് ആ സ്കൂൾ ബസ്സിലാ കൊണ്ട് വിടുന്നേ ചില ദിവസങ്ങൾള് ചേ ട്ടയുള്ള സമയങ്ങളിലാണെങ്കിൽ കൊണ്ടു വിടും ചെലപ്പോ
ആഹ് ആ ബസില് ഇരിക്കണേന് കൊഴപ്പൊന്നുല്ലല്ലോ ചെറിയ കുട്ടികള് വേറെ
യ്യോ ബസ്സേല് ഇരിക്കുന്ന കൊഴപ്പില്ല ഇവള് ആദ്യായിട്ട് പോയപ്പഴേ ഒരു ഇങ്ങനെ ബ്രേക്ക്‌ അവര് പെട്ടന്ന് പിടിച്ചപ്പെ ചെന്ന് മൂക്ക് ന്ന് കമ്പിക്ക് ഇട്ടിടിച്ചു എന്നിട്ട് ചെറുതായിട്ട് മൂക്ക് മുറിഞ്ഞു എന്നിട്ട് പി
പ്പേ എടങ്ങാറ്
ആഹ് അന്നെട്ട് പിന്നെ അവരെ വിളി ച്ചി ആയെ വിളിച്ച് വഴക്ക് പറഞ്ഞു അങ്ങനെ പിള്ളേരെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നോ ടാ അതെ ഇവിൾക്ക് വശവില്ല ഇവര് സ്കൂൾ ബസ്
അ അപ്പ് അത്പ്പ്‌ ബസ്സിലാമ്പോ ചെറിയ കുട്ടികളെ പറഞ്ഞ നല്ല ചെറിയ ഓട്ടോ ഓട്ടോ ഒക്കെണ്ടാവൂലേ
ആ ഇല്ല ഇവിടെ കൂടുതല ബസ്സിനാ എല്ലാരും വി ടുന്നതാ അപ്പ് ആ പിന്നെ ആ അതെതെ പിന്നെ ഇവളെ നടുക്കിരുത്തിയൊക്കെ കൊണ്ടു പോകുന്നേ പിന്നെ പുറകില് കുഞ്ഞ് പി വേറെ ഇച്ചിരി വലിയ പിള്ളേരുണ്ട് അപ്പൊ അവരുടെ ഹ് നടുക്കായിട്ട് ഇരുത്തിക്കൊണ്ട ഇപ്പ പോകുന്നേ അപ്പ അതുകൊണ്ട്പ്പ കൊഴ ഉം അത് അതോണ്ടിപ്പോ കൊഴപ്പില്ല അന്ന് ഈ പുള്ളിക്കാരിടെ കൂടെ ഫ്രണ്ടിൽ ഇരുന്നാ വന്നേ ഇപ്പൊ സ്ഥലം എത്തുമ്പോ പറഞ്ഞ് തരാം പറഞ്ഞ് തരാംന്ന് പറഞ്ഞ് ഇവള് അവരോട് വർത്താനോം പറഞ്ഞിരുന്ന് അപ്പം ഈ ഒരു അതിന്റെ തൊട്ട് മുന്നത്തെ സ്റ്റ സ്റ്റോപ്പിൽ ഒരു കൊച്ച് എറങ്ങിയതാ എറങ്ങി എറങ്ങാൻ നേരത്ത് ഇവള് പെട്ടെന്ന് ഇവളെ സ്റ്റോപ്പെത്തിന്ന് ഓർത്തു വണ്ടി എടുത്തപ്പോൾ പെട്ടന്നാഞ്ഞു
ഉ ആഹ് അയ്യോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോളാണോ സംഭവിച്ചത്
തിരിച്ചു വന്നപ്പോ തിരിച്ചു വന്നപ്പോ കരഞ്ഞോണ്ടാ ഇറങ്ങന്ന് ആ അങ്ങോട്ട് പോയപ്പോഴല്ല എന്നിട്ട് കൈ രണ്ടും ചെ ചെറുതായിട്ട് ട്ടി ഇങ്ങനെ ചോരയുടെ ഇതുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വന്നപ്പോ ചേട്ടായെന്നെ കൊറെ പറഞ്ഞു അവരോട് നല്ല പറയത്തില്ലായിരുന്നോ അങ്ങനെ ഞൻ ഈ പെട്ടെന്ന് ഇവള് കരയ്ന്നണ്ടപ്പോ ഒന്നും പറയാൻ പറ്റിയില്ല എന്നിട്ട് പിന്നെ ടീ അച്ഛനെ വിളിച്ചും മറ്റേ അവരോടൊക്കെ കൊറേ പറഞ്ഞു പിന്നെ അവരുന്നു ഇപ്പൊ നല്ലതായിട്ട് നോക്കുന്നുണ്ട്
ആഹ് ഇനി നോക്കിക്കോളും ഒരു പ്രാവശ്യം വന്നില്ലേ ഇനി നോക്കിക്കോളും അപ്പൊ അവര് നോക്കായിട്ടന്ന ആവൂല്ല പെട്ടെന്ന് അങ്ങനെ വന്ന് വിടിച്ചമ്മ നമ്മളാണെങ്കിൽ അതിന്റെ നമ്മളാണെങ്കില്, അതിന്റെ ഒരു രീതിയില് നമ്മൾ പെട്ട് പെട്ടെന്ന് ചീപ്പീ പറയും നമ്മളതിന്റെ വേദനയില്
അതെല്ലെ നമ്മള്, നമ്മള് പറയുന്ന പോലല്ലോ ഈ ആണുങ്ങ നി അത്ര ഇങ്ങോട്ട് ഇതായിട്ട് എടുക്കില്ല. അവർക്ക് പെട്ടന്ന് ദേഷ്യമിതങ്ങു വരും അടിക്കാൻ നിക്കുന്ന പോലല്ലേ നിക്കുന്നത്. നമ്മളെ പോലെ ഒരു ഇത് മയമില്ലല്ലോ അവർക്ക് അതുകൊണ്ടാണ് പ്രശ്നം. എന്നിട്ടെന്നെ കൊറെ വഴക്കൊക്കെ പറഞ്ഞ് എന്നചെയ്യാനാ ഞൻ പറ കൊച്ചു കരഞ്ഞുകോണ്ടിരിക്കുമ്പോ എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ലാ.
അത് അത് ഈന്നല്ല അത് ആരായാലും ആസ്ഥാനത്ത് പെട്ടെന്ന് എന്തെപറയുക കുഞ്ഞിൻ്റെ ഏതു കൊച്ച് കുഞ്ഞുങ്ങൾ അമ്മയാണെങ്കിലും പറയും. നമുക്ക് നമ്മടെ കുഞ്ഞല്ലേ വലുത്.
അത് തന്നെ ഇവിടെ ഒരാളെ ഉള്ളു. ഉള്ളത് ഉള്ളതു കൊണ്ട് ഭയങ്കര കൊഞ്ചിച്ചാ എല്ലാവരും വെച്ചേക്കുന്നേ. അപ്പം അത് എന്റെ വീട്ടിലെ ആദ്യത്തെ കുട്ടിയെ ഉള്ളുഹസ്ബൻറിന് പെങ്ങടെ ങ്ങളുണ്ട് ആളുടെ അവിടെ പ്രശ്നമില്ല. അപ്പൊ ഇവിടുത്തെ അപ്പൊ, ഞങ്ങളിപ്പം ഞങ്ങളുടെ വീട്ടിലോട്ട് കുറച്ച് ദിവസം ഇവിടന്നായിരുന്നു പോകുന്നേ. അന്നേരത്തേക്കും ആ അങ്ങനെകൂടെ പറ്റുമ്പോ, ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. പിന്നെ എന്നിട്ട് എന്തോ അടുത്ത് അതെ അതെ ഞങ്ങളുടെ ലവ്മാരേജാ യിരുന്നു. ഇപ്പൊ അടുത്ത് തന്നെ. ആഹ് അന്നേരം അല്ലിത് ഹിറ്റാച്ചി ഓടിക്കുവാ നമുക്ക് ഹി
ആ ക്രിസ്ത്യൻസാണോ? ക്രിസ്ത്യൻസാ
അല്ല ആ ആ അഹ് ആഹ് ആ അന്നേരം അനേരം ആഹ് ഓർത്തില്ലല്ലേ ആഹ് അന്നേരം ആഹ് അങ്ങനെ ഏന്നാ ആ സംഭവം അങ്ങനെ ഓടിച്ചു ഓടിക്കുവാ അവിടെ നമ്മുടെ അവിടെ തന്നെ പ്രധാനമായിട്ട് കൃഷിയൊക്കെ
ആഹ് ഇവിടെങ്ങനെ ചെറിയ ഇതങ്ങ് പിന്നെ ആ മുളക് കുമ്പളം അങ്ങനെയൊക്കെ ഇണ്ടാകലുണ്ട്. അല്ലാതെ ഒന്നുമില്ല ഓ ഇന്ന് ചെയ്യണം കൊറച്ചു കഴിയട്ടെ. ഹ് ഇപ്പൊ മഴക്കാലൊക്കെ വരുകയല്ലേ? നല്ല മഴയായതു കൊണ്ടേ
ആ അതെ അതെ നമ്മളിവിടെ ഏലവും ആഹ് കുരുമുളകും കാ കുപ്പിയൊക്കെയാ കൂടുതലായിട്ടുള്ളത് ആ ആ ആ
ആഹ് എല്ലാം ആ ഏലക്കെണ്ണല്ലാം ഉണ്ടാവും ഉണ്ടാവൂല്ലേ?
ആ ഇവിടെ നന്നായിട്ടുണ്ട് ഏലമൊക്കെ, ഉം ഇവിടെ ഏലത്തിന്റെ, ഏലമാണ് മെയിൻ നമ്മുടെ ഈ പ്രദേശങ്ങൾ ഫുള്ള് ഏലവാ അതെ ആ ഏലത്തിന്റെ പരിപാടി, പരിപാടികളാണ് ബാക്കി ഇങ്ങനെ ഗ്രാമ ഗ്രാമ്പൂ ജാതിയൊക്കെ ഇടയ്ക്കൊക്കെ ഉള്ളൂ. എന്നാലും കൂടുതലും ഏലം കാപ്പി കുരുമുളകൊക്കെത്തന്നാ
ആഹ് ശരി
ഉം അവൾ ആ അവളുണ്ട്. അവള് എന്റെ കൂടെ വർത്തമാനം പറഞ്ഞ് റോഡിക്കൂടെ നടക്കുവാ അന്നേരം ഏയ് ഈ ഏലം ഒക്കെ നിങ്ങൾ വെല കൊടുത്താണോ മേടിക്കുന്നേ?
ആഹ് ഞങ്ങള് വെല എട്ത്തിട്ടന്നെ വെ മേടിക്ക എപ്പഴേങ്കിലൊക്കെ മേടിക്കൊള്ളൂ.
ആണോ? അർപ്പ ആഹ് ഇവിടെ ആഹ് ആഹ് ഹാ ഹാ ഹാ ആഹ് ഇവിടെ അത് ഇഷ്ടം പോലെ ഉള്ളോണ്ടങ്ങനെ എന്നാ ഏഹ് അതുകൊണ്ട് ഇഷ് ലാവിഷാ പക്ഷെ വെളീന്നക്കെ ഓ ഓരോരുത്തർ പറയുന്ന കേക്കാ രണ്ട് മൂന്ന് ക ചെറിയ ഇത് മേടിക്കുന്നയ്ന്പ്പൊ നൂ റ്റമ്പത് ഇരുന്നൂ
ആഹ്
ക്ക്യാ പറയുന്നത്.
ഞങ്ങള ആഹ് ഒര് ഞങ്ങ ക്കൊര് യെ അവടെല്ല ഒര് അയൽവാസി കൊണ്ട് തന്നിര്ന്നു അവള് നാട്ടിന്ന് പോ വന്നപ്പോ അയിന്റെ പച്ചയേലം അത് ഞാൻ അത്ഭുതപ്പെട്ട് ഞാൻ ആദ്യായിട്ട് കാണ് ണത്. ആഹ് പച്ചക്കാ അയിൻ്റെ പച്ചാ പച്ചാ പിന്നെത് ഒണക്കി ഒണക്കിങ്ങാണ്ട് ആഹ് ഒണക്കിയപ്പൊ സാദാ നമ്മളെ ഏലത്തിൻ്റെ പോൽതന്നെ ആവും ചെയ്ത്.
ആഹ് പച്ചാ കളറിലായിരിക്ക്ന്നേ പഴുത്താ ചെറിയൊര് മഞ്ഞപ്പ് ഒണ്ടെന്നേ ഒള്ളൂ ഇത് പറിച്ചെട് ക്ക്മ്പഴാണേലുവേ അല്ലാ ആഹ് ഞാ ഇവടെ തോ വാരി കോരിയിടും ചായക്കകത്ത് അപ്പം ഞാൻ ഒരാള് ഇത് പോലെ വിളിച്ചപ്പോ പറഞ്ഞ് അവരവടെ ഏലോന്നോക്കെ പരന്നത് കെ കണ്ടിട്ട് കൂടിയില്ല ഒര് സിനിമെലാ കണ്ടേ എന്നൊക്കെ പറഞ്ഞു അപ്പം അവരാക്കാവടെ പേരിന് ഒര് തുള്ളിങ്ങാണം പായസത്തി ചേർക്കുന്നേ ഒള്ളൂ അല്ലാണ്ട് അങ്ങനെയൊന്നും എട്ക്കാറില്ല നിങ്ങക്ക് ഇഷ്ടം പോലെ ഉളോണ്ട് അപ്പം ഒത്തിരി ഇതാക്കാലോ എന്ന്
ആ ഞങ്ങള് ഒന്നോ രണ്ടെണ്ണൊയെക്കെ ഇടെള്ളൂ ഞങ്ങക്ക് ഭയങ്കര വെലേ കൂടുതല് ആയതൊണ്ടോ നിങ്ങൾക്ക് ഇത് ഒണ്ടാവൂല്ല്യാ അത് ഏത് കാര്യങ്ങാള് തന്നെ ജില്ലാൾക്ക് വല്ല്യായൊര് ഇതൊണ്ടവ് ഇല്ലാ ഇല്ലാത്തവർക്ക് ആയിരിക്കും കൂടുതല് ഇഷ്ട്ടം ഉ ഓ മഴ ഇണ്ടോ അങ്ങോട്ട്
മഴയാ ഇപ്പം ഇങ്ങനെ മൂടി നിക്കുന്ന ഇന്നലെക്കെ ചെറുതായിട്ട് പെയ് പെയ്ത മെനാഞ്ഞന്ന് ഇന്ന് ഇപ്പം നല്ല തെളിഞ്ഞ്
ആആ പോരണ്ടട്ടോ പിന്നെ പിന്നെ എന്താ ആ ഇവിടെ ഞാന്ന് രണ്ടു ദിസം നല്ലാ മഴയാന്ന് ഇന്നൊര് ഒഴവ് ഉണ്ട്
ആണല്ലേ ആ
ആ എന്നിട്ട് അങ്ങനെ രണ്ടാമത് ഇങ്ങനെ മൂടി വരുന്നുണ്ട്
ആ ഇവടെ ഉച്ചയാപ്പോ ഭയ ഉച്ചക്ക് ആ സമയത്ത് നല്ല വെയിലാര്ന്ന് അപ്പം ഞങ്ങള് അപ്പോറത്ത് ഒര് കാട്ട് മാവോണ്ട് അപ്പം അന്ന് മാങ്ങപ്പഴം പറക്കാനായിട്ട് പോയപ്പോഴത്തേക്കും അയ്യോ വേയ്ല്കാര ഇന്ന് ഒരു രക്ഷയില്ല കഴി മാങ്ങയോണ്ട് കഴിഞനമ്മക്കില്ല തൊട്ട് അപ്പുറത്തെ പറമ്പുകാരുടെ കുറച്ച് അങ് പോകണം
ആാ ഞങ്ങള് ഇവട്ത്തെ ഞങ്ങളെ അടുത്തല്ലോ ഇതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഞങ്ങള് ക ആാ ഇപ്പൊ ഞങ്ങള് കടെന്ന് പോയാണ്ട് വാങ്ങണ് മാങ്ങ
ഇവടെ മാങ്ങ കൂടുതലും ഞാൻ ഹസ്ബെൻഡിന്റെ വീട്ടിലായിരിക്ക മ്പോ അവടെ അങ്ങനെ അധികം കിട്ടാറില്ലാ ഇത് പോലെ കടെയന്ന് മേടിക്ക്യലാ കൂടുതല് ഇവിടെ എന്റെ വീട്ടി വന്നേന് ശേഷം ഇവിടെ പിന്നെ അടുത്തൊക്കെ മാവ് ഒള്ളോകൊണ്ട് അത്ക്കെ കിട്ടും പിന്നെ ഇപ്പം മ ശെരിയാ മാങ്ങടെ സീസൺ കൊറഞ്ഞു പക്ഷെ ചക്ക ഇഷ്ടം പോലെ ഒണ്ടല്ലോ
ആ ചക്ക ഇവടെയിണ്ട് ഞങ്ങളിന്ന് ഫുള്ള് ചക്കയില് കുളിച്ചിരിക്കാണ് രാവിലെ മുതല് ചക്ക മുറിച്ച് എന്താ വറത്തു ആ ചക്ക ഞങ്ങള് വറുത്തു ഇന്ന് എണ്ണേലിട്ട് ഇത്‌ ചായക്ക്‌ കഴിക്കാന്ന് കര്തി ഇന്നലെ കൂട്ടാ ഇണ്ടാക്കി ആ ആ ഞാൻ വിളിക്കോണ്ട്